ഹലോ
ആ കേൾക്കാൻ പറ്റുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടി കഴിഞ്ഞോ
ചായ കുടി എല്ലാം കഴിഞ്ഞ് കൊതുകിനെ കൊന്നോണ്ടിരിക്കാരുന്നു
അതെ ആ ഇവിടെ ഭയങ്കര കൊതുകിന്റെ ശൈല്യയാണ്
ഉം ആ അത് ഭയങ്കര ഒരിടത്ത് ഇരു നമ്മൾ എവിടേലും ഇരുന്ന് അതുപോലെ ചു ഏറ്റവും കൂടുവാ
ആ ഏയ് ഇവിടൊക്കെ എന്തോരം കൊന്ന് കഴിഞ്ഞാല് പിന്നെ വരും കൂട്ടം കൂടി ആഹാ വന്നിരുന്ന് കടിക്കണ അതറിയേല്ല
എന്താ അതെ അതെ അതെ മഴയുണ്ടോ
ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര വെയിലാരുന്നു അതാ
ഉം മഴടെയാ ഈ കൊതുക് ഇത്രേം
ആഹാ മഴയുടെയാണ് കൊതുക് മഴ പെയ്താ നല്ലോണ്ണം കൊതുകുണ്ടാവും
ആ അതെ അതെ അതെ
ഉം വേറെ എന്താ വിശേഷോക്കെ എന്താർന്ന് ചായകടിക്ക് എന്താർന്ന് വൈകുന്നേരം എന്താരുന്ന് ചായ കടിക്കൊക്കെ
വൈകുന്നേരം ഞാൻ പഴം പൊരിച്ചായിരുന്നേ പിള്ളേർ സ്കൂൾ വിട്ടുവന്നപ്പോ പ്പഴേ
ആഹ് ഉച്ചക്കൊക്കെ ഫുഡ് ആഹ്
ചോറായിരുന്നു മീൻകറിയും വെച്ച് ചോറുണ്ട് വൈകിട്ടിനി എന്തേലും ഉണ്ടാക്കണം
വൈകിട്ട് ചോറ് തിന്നൂലായിരിക്കൂല്ലേ
വൈകിട്ട് ചോറ് വേണ്ട വൈകിട്ട് എന്തെങ്കിലും അപ്പോ എന്തെങ്കിലും അങ്ങനെ എന്തേലും ഉണ്ടാക്കണം ആഹ് അവിടെന്നാ ചോറാല്ലേ
ആ ഇവിടെ ചോറാണ്
പണിയെല്ലാം കഴിഞ്ഞോ ഇനി പണിയുണ്ടോ
പണിയില്ല ച്ചിരി അരി അടപ്പത്തിട്ട് അതിറക്കിവച്ച് ഇനി പണിയൊന്നുമില്ല ഉം സ്കൂൾ അവധിക്ക് അങ്ങനെ പോയില്ല ലോക്കല് മാത്ര പോയേള്ളു അവിടെ പോയാരുന്നാ
ആഹ് ഇവിടെ ഞങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം പോയി ഒര് ഒരു ടൂറ് പോയാരുന്നു പിന്നെ പോയൊന്നുല്ല നമ്മള് കൊല്ലം കൊല്ലത്ത് അവിടെ ബോട്ട്ജട്ടി ഉണ്ടല്ലോ അവിടെ എന്താ സാമ്പ്രാണിക്കുടി
ബോട്ടിംഗ് അ
ആഹ ബോട്ടിംഗ് ആഹ് അവിടെ പോയാരുന്നു ആഹ് ആ ഹൗസ് ബോട്ടിംഗ്
പിന്നെ ഇനിയിപ്പോ ഒരിടോം പോകാൻ പറ്റുവില്ലല്ലോ മഴ അല്ലേ
ആഹ് എങ്ങനെണ്ടായി ഹൗസ് ബോട്ടിംഗ് ഒക്കെ
അടിപൊളിയായിരുന്നു
ഉം ആഹ്
എന്റെ ചേട്ടത്തിടെ ഹസ് ഹസ്ബൻഡ് അവിടെയാണ് ജോലിയ ബോട്ടിലാ ഞങ്ങള് രാവിലെ പോയി രാവിലെ പോയിട്ട് ആഹ് അവിടെയാ ജോലി അന്നേരം അവർടെ തന്നെ ഇതില് റേറ്റ് കൊറച്ച് കിട്ടിയായിരുന്നു നമ്മള് രാവിലെ പോയി രാത്രിയിലാ വന്നേ ഉം
ഞങ്ങളും പോയിട്ടുണ്ട് ഹൗസ്ബോട്ടിങ്ങിന്
ആലപ്പുഴയും പോയിട്ടുണ്ട് ആലപ്പുഴ ഒത്തിരി പോയിട്ടുണ്ട് ആഹ് നമുക്കൊത്തിരി ആൾക്കാർ ആലപ്പ ഇപ്പടലുണ്ട്
അതെല്ലേ ഉം ഉം വീട്ടില് കൃഷിയൊക്കെണ്ടാ
ആ വീട്ടില് കൃഷി അത്യാവശ്യംമുണ്ട് കുറച്ചൊക്കെ ഉണ്ട് ഇനി മഴ മയകാലമാവുമ്പോയേ ഇപ്പൊ എല്ലാം നട്ടുവെക്കുന്ന എല്ലാം ചള്ളാവുമല്ലേ
ആ കച്ചി ഉം
അപ്പൊക്കെ പിടിച്ചു വരുന്ന
മഴയായൊണ്ട് ഒരുമാതിരിയ എല്ലാം തന്നെ പോവ ഉ അവിടെ ഉണ്ട് കൃഷിയുണ്ടോ ചക്കണ്ട് ചക്കയിൽ ഇപ്പ സീസണല്ലോ നമുക്ക് ചക്കയുടെ ഇപ്പ സീസൺ നല്ല എല്ലാം കഴിഞ്ഞു ഉണ്ടായിരുന്നു ആ കൊറച്ച് ചക്ക ഉണ്ടായിരുന്നു
ആഹ ഉം ഉം
സീസൺ മാറിയൊണ്ട്
ആഹ് ആ ആ ആ ചക്കേം കൊണ്ട ന്താ ക്കൊണ്ടാക്കും അടയൊക്കെ ഉണ്ടാക്കോ
അട അട യുണ്ടാക്കും പിന്നെ എന്താ പുഴുങ്ങും പൊരിക്കും എല്ലാം ചെയ്യും
ആഹ് ആ ആ ആഹ് എനിക്കു അതാ പച്ച പച്ചയൊക്കെ തോരൻ വെച്ച് ആഹ്
തോരൻ വെക്കുവോ
ഉള്ളിമുളകൊക്കെ ചതച്ചിട്ട് ഒലത്തൂലേ ഉ
ആഹ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല
ആ ഞങ്ങളാ ചോറിനല്ല വയി കുന്നേരം ചായക്കൊക്കെ
ആ അത് പുഴുക്ക് പുഴുക്കാണോ
പുഴുക്കല്ല പുഴുക്ക് തേങ്ങ ഒക്കെ ഇട്ടല്ലേ
ആഹ്
വെറുതെ നമ്മള് ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ ഇട്ട് വെറുതെ ഒല്ത്തി തിന്നും തേങ്ങ ഇടൂല തേങ്ങ ഇല്ലാണ്ട് തേങ്ങ ഇല്ലാണ്ട് വെറുത ഉള്ളിം മുളകും ചത ച്ച് വേപ്പിലയൊക്കെ ഇട്ട്
ഉം ചപ്പോ അയ്ന് കറിയന്ത്
കറിയൊന്നും വേണ്ട വെറുത തിന്നും ചായ ക്ക് കട്ടൻ ചായക്ക്
ആഹ് ഇവിടെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഉം അതെല്ലേ ഉം അവിടെ ചക്കയുണ്ടോ ഹലോ ഹലോ